ഹലോ
ഹലോ കേക്കാവോ ആഹ് പറഞ്ഞോച്ചി
റെയ്ഞ്ച് ഉണ്ടല്ലോ അല്ലേ അവിടെ
ആഹ് ഉണ്ട് ഉണ്ട്
ആഹ് എന്താ വിശേഷം
കുഴപ്പമില്ലാ നല്ല വിശേഷം മഴയുണ്ടോ അവിടെ
മയല്ല
ഇവിടെ ഭയങ്കര മഴയാണ് ആഹ്
ഇന്നലെ ഇണ്ടായ്
ഇവിടെ ഇവിടെ ഭയങ്കര മഴയാണ്
ഏ ഇവിടെ മഴ പെയ്തിട്ടില്ല ഇവിടെ ഞങ്ങക്ക് മഴ കിട്ടിട്ട് കുറെ ദിവസായ്ക്ണ് മയകിട്ടീട്ട്
ഉം ഇവിടെ ഭയങ്കര മഴയാ രാവിലെ ഭയങ്കര മഴയായിരുന്നു
ഇന്നലിണ്ടേര്ന്നോ
ആഹ് ഉണ്ടായിരുന്നു
ഇന്നലുംന്ന ഇങ്ങനെ ഇതില് ചാറ്റൽ മഴ ഉണ്ടായി പിന്നെ ഇണ്ടായിട്ടില്ല ഇന്നെലിം വെയിലന്നേര്ന്നു ഇന്നും വെയില ഉം
കഴിച്ചോ
ഇല്ല നോമ്പാണ്
ആഹ്
ഞങ്ങക്ക് ന്ന് നോമ്പ്ണ്ട് ഇവിടെ മൂന്ന് മക്കളായിൻക്ക്
ആഹ് മക്കളെ ന്ത് ചെയ്യുന്നു
മക്കള് വല്യോളെ കല്യാണം കഴിച്ചിട്ട് വിട്ടേക്കണു രണ്ടാമത്തെ മോള്ഇപ്പൊ പ്ലസ് ടൂ കഴിഞ്ഞിരിക്കാ പിന്നെ മൂന്നാമത്തെ കുട്ടി ഒന്നാം ക്ലാസ്സിലാ പഠിക്ക
ആ പ്ലസ് ടു കയ്ഞ്ഞ് എന്തിന് പോവാനാ
ഓള് നഴ്സിങ് നോക്കിയോണ്ടിരിക്കണുണ്ട്
ഉം എവിടാ ബാംഗളൂരോ അങ്ങനെ പുറത്തോട്ടാണോ അതോ
ആ പൊറത്തേക്കാ നോക്കെണ
ഉം ഞാനും നേഴ്സിംഗ് പഠിക്കാ ബാംഗ്ലൂര് ഉം ഇലക്ട്രോണിക്സിറ്റി
ഏ അത് കുറെ എങ്ങനെയാ ബാംഗ്ലൂർന്ന് കൊറെ പോണോ
ബാംഗ്ലൂരിന്ന് കൊറച്ച് പോയാ മതി അവിടെ അടുത്ത് തന്നാ അവിടെ ഞാൻ ബി എസ് സി
ബി എസ് സി അല്ലേ എത്രാം വർഷം
ഞാൻ ഇപ്പോ കേറിയതെ ഉള്ളു ഇപ്പൊ ഞങ്ങക്ക് എക്സാം ആണ് ഫസ്റ്റ് സെമ്മിലെ
ആ ആ ഓള് ആകെ കൺഫ്യൂഷനിലാണ് ഇപ്പൊ എന്താകൂന്ന് പേടിയുണ്ട് നിങ്ങളെങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തുക്കണോ
ആ എജുക്കേഷൻ ലോൺ എടുത്താരുന്നു അതിത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടെങ്കി എഡ്യൂക്കേഷൻ ലോൺ കിട്ടുവല്ലോ ഏ
ആ ആ ഫസ്റ്റ് എജ്യൂക്കേഷൻ ലോൺ എടുക്കണം അല്ലാതെ കൈയൂല
ഉം ഫസ്റ്റ് അവിടെ നമ്മ എത്ര ഒരു എഴുപത്തഞ്ച് എങ്ങാണ്ട് അടച്ചു
അത്ര അടച്ചിട്ടുള്ളൂ ഇതിപ്പോ ഒരു രണ്ടൊക്കെയാണ് പറയണത് ഏജന്റുമാര്.
ആ പലടത്തും പല റേറ്റൊക്കെയാണ്
ആ നിങ്ങള് എത്ര വന്നു കോളേജില് മൊത്തം ഫീസ് എത്രയാ?
എട്ട് എട്ട്
എട്ടല്ലേ?
ആ ഫസ്റ്റ് ഇയർ പക്ഷെ അല്ലാ കൊറച്ച് കൊറച്ച് കൊടുത്താ മതി.
ആ ആ
ഫസ്റ്റ് ഇയർ ഇപ്പോ രണ്ട് അമ്പത്തഞ്ചാണ് പറഞ്ഞതവര്
ആ അപ്പൊ ഈ ഫസ്റ്റ് ഇയർ ബാക്കി ലോണീന്ന് പോവോ?
ആ ബാക്കി ലോണ് അത് അടു അപ്പഴത്തേനും നമ്മൾ അപ്ലൈ ചെയ്യണം ലോണിനെല്ലാം
ആ കൊടുത്തു വന്നിട്ട്?
ട്ടിക്ക് കയറി
കേറിയല്ലേ
ഉം
ഒന്നൊക്കെ ആണെങ്കിലും കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഉടക്ക് തള്ളി വീടുകയാണെങ്കിലും സുഖവായിരുന്നു
ഉം അങ്ങനെ മതി ഞാൻ എഴുപത്തഞ്ചേ കൊടുത്ത് ഞാൻ എത്ര ഒന്ന് അടുപ്പിച്ചേ കൊടുത്തുള്ളൂ ബാക്കി ലോണാ കയറിയത്
എങ്ങനെയുണ്ട് കോളേജൊക്കെ നല്ല കോളേജാണോ?
ആ കൊഴപ്പവില്ല.
ഓൺ ഹോസ്പിറ്റല് ഇണ്ടോ അതോ പുറത്ത് കൊണ്ടു പോവ?
ഹോസ്പിസ്റ്റലുണ്ട് പിന്നെ അത് കൂടാതെ പുറത്ത് വേറെ ഹോസ്പിസ്റ്റലിലും കൊണ്ടുപോകും
കൊണ്ട്പോവൂല്ലേ
ഉം
ഹോസ്റ്റലൊക്കെ എങ്ങനെ ഉണ്ട്?
ഹോസ്റ്റല് ഒന്നും കുഴപ്പമില്ല
ആ
എവിടെ നോക്കാനാ ഇപ്പൊ കോളേജ് ഏതാ നോക്കുന്നേ
കോളേജ് ഒരു പിന്നെ ഏജന്റ് നാളെ ഞങ്ങക്ക് വരണുണ്ട് അവിടെ കോളേജ് കാണാന് ആ നാളെ കൊണ്ടെന്ന് ബാംഗ്ലൂര് ഒരു അറബി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാ പറഞ്ഞത്
ആ ആർ ഡി എൻ ആ കേട്ടട്ടുണ്ട്.
എന്താണാവല്? ആ ഒരു ആറര പറഞ്ഞിട്ടുള്ളു ഫീസ്. അതുകൊണ്ടാണ് ഇപ്പ ഞങ്ങള് അമ്മ പിടിച്ചിക്കുന്നത് രണ്ട് ഡാലൻഡ്. അപ്പൊ രണ്ടാളും ചേർക്കണെങ്കി ആറ് ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. കൊറെ അന്വേശിച്ചപ്പളും ഉം കൂടുമില്ലേ
ഉ ഞങ്ങക്കും ഫസ്റ്റ് ഇപ്പം എക്സ്ട്രാ തന്നെ അവര് കുറെ വാങ്ങും അവര്.
ആഹ അപ്പൊ നമുക്ക് ലോണ് കിട്ടി അല്ലേ പിന്നെ നമ്മ കൈയിൽ നിന്ന് എടുത്തു കൊടുക്കണ്ട വരല്ലേ
ലോൺ കിട്ടുമൊക്ക ചെയ്യും
കിട്ടും ഇല്ലേ
ഉ
എങ്ങനെ അവിടെ സെറ്റ് ആയോ പോയിട്ട് പ്രശ്ന എന്തേലുണ്ടോ ജസ്റ്റേ ഉണ്ട് കൊറച്ചൊക്കെ ആ
കന്നട പിള്ള ആ കന്നട പിള്ളേരും ഉണ്ട് തമിഴ് തമിഴ്ള്ളേർ ഒക്കെ ഉണ്ട്
അവരൊക്കെ എങ്ങനെ സ്വഭാവമൊക്കെ കന്നട കുട്ട- കുട്ടികൾ ഒക്കെ എങ്ങനെ സ്വഭാവമൊക്കെ
കന്നട പിള്ളേർ കുറച്ച് മുടയാണ്
ആ കുറച്ച് അഹങ്കാരം ഉണ്ടാവലോ ഓരോ നാടല്ലല്ലേ
ആ
റാഗിംങ് ഉണ്ടോ
ആ ഏ
റാഗിങ് ഉണ്ടോ
റാഗിങ് ഒന്നുമില്ല
ആ
ഉം
ഇപ്പൊ ആറുമാസക്കെ ആയിട്ടു ഉണ്ടാകൂ പോയിട്ടില്ലേ
ആ ഞാനിപ്പോ എട്ട് ഒമ്പത് മാസത്തോളമായി ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ പോയതാണ്
ആ ആ മോളുടെ കാര്യത്തിലും ഭയങ്കര ഒരു ടെൻഷനാണ് ആലോചിക്കുമ്പോൾ
അവർക്ക് ഒക്ടോബറിലേക്ക് ക്ലാസ് തുടങ്ങുമായിരിക്കുമല്ലോ
ആ ഒക്ടോബറിലാവും തുടങ്ങുവാ നാളെ വരണം വിചാരിച്ചെന്ന് ഒരു ഏജന്റുമാരെ കൊണ്ട് കോളേജ് കാട്ടിത്തരാന്ന് പറഞ്ഞക്കേണ്
ചില ഏജൻ്റകളെ വിശ്വാസിക്കാൻ പറ്റത്തില്ല
ആ ഇതിപ്പോ നമ്മൾ അറിയുന്ന ഒരാളാണ് നമ്മളെ നാട്ടിലുള്ളന്നെ അത്രയും കുറേ ആൾക്കാർ എന്നും വിളിക്കുവേ പിന്നെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് നമ്മൾ അറിയാത്ത പിന്നെ ഈ നാല് വർഷം നമ്മൾ മക്കളെ കാര്യങ്ങൾ പറയേണ്ടത് അവരോടല്ലേ
ഉം
ആ
ഈ ഫസ്റ്റ് കാണുന്നുള്ള അവർ ഏജ ഞാനും ഇങ്ങനെ ആയിരുന്നു
തന്നെ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ
ഞാൻ കോളേജിൽ പറഞ്ഞാൽ മതി പിന്നെ നമ്മൾ ഫീസ്- അടക്കാൻ നേരത്ത് ഏജന്റ് വഴി അടക്കാരിതിരിക്കുന്നേ നല്ലത് ഏജന്റ് വഴി കടക്കുമ്പോ ഫീസിന്റെ റെസിപ്റ്റ് ഒക്കെ കിട്ടാൻ പാടാ
ആ ഓർക്കെ കമ്മീഷൻ ഒക്കെ കിട്ടണുണ്ടാവും
ആ കിട്ടാ ഒരു ഒരു ഏജന്റിന് ഇത്ര പിള്ളേരെ പിടിച്ചു കൊടുത്താ അവർക്ക് ഒരു ലക്ഷം രൂപ അടിപ്പിച്ചു കിട്ടും
ആ ഒരു കുട്ടിക്ക് കിട്ടും അത്ര ഒരു കുട്ടിനെ ചേർത്ത കിട്ടും അത്ര
കിട്ടും ഇപ്പൊ നമ്മൾ ഇപ്പ നമ്മളായാലും ആരുംഎടുത്ത കൊടുത്ത നമ്മുക്ക് നമ്മുക്ക് അമ്പത് രൂപ കിട്ടും അങ്ങനെ കുറെ പിള്ളേർക്ക് കി
അങ്ങനെ ആ നിങ്ങൾക്കില്ലേ നിങ്ങൾവിടെ എടുത്ത് കൊടുത്താൽ ആ ഉം പിന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് അവിടെത്തന്നെ കിട്ടോ
ആ
ആ പ്ലേസ്മെന്റോ അവരാക്കി തരുവോ നമ്മള്
അത് അവിടെ ചെയ്തു തരും അവർ പ്ലേസ്മെന്റ് അവര് എടുത്ത് തരുമെന്നാണ് പറഞ്ഞത്
ആ ഇന്റേൺഷിപ്പിന് എന്തെങ്കിലുമൊക്കെ കിട്ടോ നിങ്ങക്ക്
അപ്പ നെപ്പറ്റി എനി അങ്ങനെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല
തുടങ്ങിയിട്ടല്ലേള്ളൂ ലാസ്റ്റ് ഇയറിലക്കെ പഠിക്കണോരോട്ക്കെ ചോയ്ച്ചാലൊള്ളൂ അറിയാ
ആ അവരിപ്പ എറങ്ങി ഇന്നലെ എറങ്ങി ഫോർത്ത് ഇയറ്കാര് ഉം
എന്താലും ഡിഗ്രിക്ക് വിട്ടിട്ട് കാര്യല്ലാ വച്ചിട്ടാപ്പൊ ഇതിനു വിടുന്നത് നാലു വർഷം പോയി കിട്ടൂലേ ഒന്നും ആവൂല്ലല്ലോ നാല് വർഷം കൊണ്ട്
ആ ഡിഗ്രിക്ക് പോണ വെറുതെയാ
ആ
നേഴ്സിംഗ് ഫീൽഡിൽ ഇപ്പോ ഭയങ്കര പാടാ എല്ലാ പിള്ളേരും ഇപ്പം പ്ലസ് ടു കഴിയുമ്പഴേ നേഴ്സിങ്ങിന് ചാടി പോകുന്നോണ്ട്
ആ നഴ്സിങ്ങിന് ജോലി കിട്ടൂലേ നല്ല ഡിമാൻഡ് ആണ് എന്നൊക്കെ പറിണേക്ക
ഉം ഇപ്പ കയറാൻ പാടാ
ആ എന്താ എന്തയ്ക്കാറി രാവിലെ ഫുഡൊക്കെ
ഫുഡ് പുട്ട്
ആ അയിക്കെന്താവും അയിക്കെന്താവും പുട്ട്ക്ക് എന്താണ്ടവാ
പുട്ടിന് ആ എന്തുവാ ഞാൻ നോക്കില്ല ഞാൻ കഴിച്ചില്ല അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്
ഏ അല്ല എന്താ കറി ഉണ്ടാവല് പുട്ട്ക്ക്
മുട്ട
ഉം ഫുഡിലൊക്കെ കൊറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുല്ലേ
ഉം
എന്താ ചെയ്യണ് ഇപ്പൊ എന്തോ പണിയിലാണല്ലോ
പ്രത്യേകിച്ചു പണിയൊന്നുമില്ല
ഏ എന്തൊരു സൗണ്ട് ഇതില് കേക്ക്ണ്ട്
ആ അനിയൻ ഇവിടൊണ്ട് അനിയന്റെ
ആ
ഉം എക്സാമിന് സ്റ്റഡി ലീവ് ആ എക്സാമിന് സ്റ്റഡി ലീവിന് വന്നേ
ആ എത്ര ദിവസണ്ടാവും
അത് ഞാൻ മറ്റന്നാള് പോവാ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച വന്നെ
ആ ഒറ്റക്ക് പോവോ ഒറ്റക്ക് ഒപ്പ ആളുണ്ടോ
അല്ല ഒറ്റയ്ക്ക് പോവും
ആ ആ ഞാൻ ഹോസ്റ്റലിലാണ് വിചാരിച്ചിട്ടാന്താ ഫുഡൊക്കെ രാവിലെ ചോയിച്ചേ
ആ ആ ഇപ്പൊ വീട്ടിലാ ഹോസ്റ്റലിലാണെങ്കി ഇഡ്ലി ദോശ പിന്നെ ബാ ഗ്ലൂര്ലെ മെയിൻ ഫുഡെന്ന് പറയുന്നെ പുലാവാണ്
ആ അതെന്താ പുലാവ്റിണെ ചൊ ചോറണോ അതോ റവ ന്റെയാണോ പുലാവ് എന്ന് പറയ്ണെ
അതൊരു ചോറ് പോലത്തെരു സംഭവാണ്
അത് പിന്നെന്താ ഉച്ചക്ക്ണ്ടാവല് പിന്നെ ഉച്ചക്കാവുലെ ഓര് ഭക്ഷണം തരാ രാവിലെ കഴിച്ചാ പിന്നെ ഉച്ചക്കല്ലെ തരാ
അല്ല നമ്മള് രാവിലെ കോളേജിൽ പോകുമ്പോ അതും എടുത്തോണ്ട് പോണം
ആ
കോളേജ് ച്ച് നടന്നു പോവാ ദൂരേ ഉള്ളൂ പക്ഷെ കോളേജ് ബസ് വരും
ആ
മ് രാവിലെ കഴിച്ചിട്ട് ഉച്ച് ഉച്ചക്കത്തേക്കുള്ളത് എടുത്തൊണ്ട് പോണം
ആ എങ്ങനെ പെൺകുട്ടിയക്കെല്ലാം സ്ഫേറ്റിയൊക്കല്ലെ അവിടെ
ആ ഉണ്ട്ണ്ട്
ബാംഗ്ലൂര് വിടുമ്പോളൊക്കെ ഓരോരുത്തരും ഭയങ്കരതാണ് നമ്മളെ കുടുംബത്തിതന്നെ സപ്പോർട്ട്ല്ല പേടിയാണ് ഞമ്മുക്ക് ബാംഗ്ലൂരാണ്ന്ന് പറഞ്ഞ്ട്ടെ ഉം ഉം എതാലും എല്ലാം ശരിയായാമതിരുന്നു
ഉം
ഉച്ചക്ക് എന്താണ്ടാല്
ഉച്ചക്ക് ഞാൻ ഒന്നും നോക്കില്ല ഞാൻ കൊറച്ചു മുന്നേ എണീച്ച് വന്നേള്ളു
ച്ചെ ഹോസ്റ്റല്
അയ്യോ ഹോസ്റ്റലോ ഹോസ്റ്റലൊന്നും പറയണെ കേട്ടോ ഹോസ്റ്റലില് ചോറും
വെജാ നോൺ വെജാണ്ടാവല് ആ നോൺ വെജും വെജും ഒക്കെണ്ടാവും ആ ആഹ് ചിക്കനോ
പിന്നെ ആ ആ ഞായറാഴ്ച നോൺ വെജ് വേണം അതണെ ഇപ്രാവിശ്യം ഇവിടെ കഴിക്കാറ് ബാംഗ്ലൂരിലെ ഫുഡ് ആയോണ്ട് അത്ര വല്ല്യാ
ആ പൊറത്ത്ന്ന് വാങ്ങിക്കയിക്കൊ
പൊറ്ത്തുന്ന് എപ്പോഴും പൊറത്തുന്നു കഴിക്കാൻ പറ്റത്തില്ലല്ലോ എപ്പഴും പൊറ്ത്തുന്ന് കഴിക്കത്തില്ല ഉം പിന്നെ
ഇന്നാ ന്നായിക്കോട്ടെ
ആ ശരി
ആഹ്